അലോ
ഉം എന്താ പണി ചായ കെകുടിച്ചോ? അതോ ഇപ്പദാ കൈ ഇപ്പന്താ പരിപാടി?
ഒന്നുല്ല ഞാൻ പുൊറത്തോട്ട് നോക്കി ഇങ്ങ ഇരിക്കാ സ്വിറ്റ് ഔട്ടില്.
പണിഒന്നു ല്ലാതെ വെർതെ ഇരുന്നു.
ഉം പണിയൊന്നുല്ല പണി ചിക്കൻ കൊണ്ടന്നിട്ടുണ്ട് അത് എം പൊരി. ഔ പ സല സീ കറി ഞാൻ രാവിലെ തന്നെ വെണ്ടക്കറി വെച് എനിക്ക് പിന്നെ ഇങ്ങനെ പണിട്ത് നമ്മള് പണിഒക്കെ കഴിഞ്ഞിട്ട് പിന്നിം പണിടുത്തോണ്ട് ഇങ്ങെ ഇരിക്കാനറിഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടാ.
ഉം ഞാനു ഐയില് പെട്ട തന്നെയാണ് ന്ക്ക് ഇഷ്ടല്ല പെട്ടന്ന് പണി യ്ക്കാ. വേം വേം പോവാന്നല്ലാതെ.
ഇങ്ങനൊരാവിലെ തൊട്ട് വൈകുന്നരം വരേ ഇപ്പ അല്ല ഇപ്പോ സ്ത്രകളൊക്കൊ ന്നാ അത്യാവശ്യം അ്ഡേറ്റ്ഡാ ട്ടോ. അല്ലെങ്കി ഇങ്ങനെ. കുറേ ആൾക്കാാര് എന്താ പറയയാ ആ ഇള്ള സമയത്ത് എന്തെങ്കിലും ഏണിംഗസ് ഉണ്ടാക്കാനൊക്കെ നോക്ക. കൊള്ളു വേഗം പണിയൊക്കെ കയിച്ചിട്ടേ.
ആഹ
ഇപ്പൊ കൊറ പേര് നമുക്ക് ചുറ്റും കൊറേ ഉണ്ടല്ലോ. അങ്ങെ ഓരോര്ത്തര് ഇങ്ങന വിളിക്കുബോ പറയാ.
ഇപ്പൊ എന്താ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരാണ് പൊതുവെ. എല്ലാരും എന്തെങ്കിലൊക്കെ ഏനിഗ് ഉണ്ടാകാന്.
ഉം ഇപ്പൊ അതുവല്ല ഇപ്പ പണ്ടൊക്കെ ഹസ്ബൻഡുമ്മാര് ഓഹ് പറയും ജോലിക്കൊന്നും പോവണ്ട അല്ലെ ങ്കി ഞാൻ മതീന്നൊക്കെ പറയും ഇപ്പ അങ്ങനെ ഹസ്ബന്റ്മ്മാര് പറയുന്നു ഇല്ല കാരണം അവർക്ക് താ ആഹ് അവർക്ക്‌ താങ്ങണില്ല ഇതത്രേം എക്സ്പെൻസ് കൂ ടാണല്ലോ അപ്പോ ഒരു ഒരു ഒ വ ആദ്യോക്കെ ഒഹ് ഇപ്പൊ ഓരോ വീട്ടില് എത്ര മക്കളിണ്ടായിരുന്ന്. അന്നൊക്കെക്കെനി പട്ടിണിയും പരിവട്ടോ ആയാലും അവര്
ആ ഒര് രീതിലങ്ങനെ പോവും.
ആഹ് അങ്ങനെ പോവും രണ്ട് കുട്ടി ഒരു കുട്ടിയൊക്കെന്നെ ആവുമ്പോ ആഹ് മാറി അതെ.
അന്നൊന്നും പിന്നേന്ന് പറഞ്ഞാ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അതുപോലെ ഔട്ടിങ്ങ് ഇല്ല ഈ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങള്
ആഹ് ശ ജീവിതത്തില് ആ അതെ അതെ അപ്പൊ ഇങ്ങനെ ഗ്ലൂമിയായി ഇങ്ങനെ ഒയി ഒയിച്ച് ചെല ആളുകള് ഭയങ്കര അടിച്ചുപൊളിച്ച് ജീവിക്കുവാ അപ്പോ അവരെപ്പറ്റി ഒരു മോശം കൺസെപ്റ്റാ കുറച്ച് മുന്നേ പക്ഷെ ഇപ്പ അങ്ങനെയല്ല ഇപ്പ ആ മോശം പറഞ്ഞവര് ഫസ്റ്റ് പോവും. അ അല്ലേ അങ്ങനെ ആ ഒരേ പോലെ ആയി ഇപ്പൊ എ എന്ത് കാര്യ ത്തിനായാലും അങ്ങനെ ഇപ്പോൾ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ആയാലും ഒരു സമയത്ത് ഇപ്പോൾ ജീനും ടോപ്പും ഒക്കെ അങ്ങനെ ധരിക്കു മ്പോ പറയും ഇല്ലേ എന്താ പറയാ അത് ഓ അതൊന്നും അതൊന്നും പറ്റില്ലാ പറയും അവരുടെ മ അപ്പോ അവരുടെ വീട്ടിലുള്ള ആളുകള് അത് ധരിക്കുമ്പോ അത് ഓക്കെ ആയി
ആഹ് ഞാൻ അങ്ങനെ വിചാരിക്കും ആദ്യവൊക്കെ ഇപ്പൊ കൊറച്ച് മുന്നേ ഈ ലിപ്സ്റ്റിക് ഇടണത് ഇടരുത് ഇടരുത് എന്ന് പറയും ഇപ്പൊ അത് ഇല്ലാതെ ആർക്കും പുറ
ആർക്കും ഇടാം അതെ അതെ ഇപ്പം എന്ത് കാര്യം ആയാലും അത് തന്നെ. ആ ഈ പ്രായവൊന്നും ഇല്ലല്ലൊ ഇപ്പോ അതിന് അപ്പൊ എത്ര വയസ്സായോരും കണ്ടില്ലേ ഇപ്പോ വയസ്സായോര് ഇപ്പോ പർദ്ദ നടന്നിരുന്ന ആളുകള് പക്ഷെ എനിക്കത് ഇഷ്ടാട്ടോ അവർക്ക് ആഹ് ആ തടിയുടെ ആ ചുരിദാറായി അവരുടെ അങ്ങനെയല്ല ഓരോ ഷേപ്പ് ഉണ്ടല്ലോ ഓരോരുത്തർക്ക് ഓരോ ശരീരത്തിനൊരു ഷേപ്പ് ഉണ്ടാവും ആ ഒരു ഭംഗില് ഉള്ള ഡ്രസ്സിങ്ങിനോട് എനിക്ക് ഇഷ്ടാണ് ആ ആ അ പ്പോ ചുരിദാർ ചിലോര് മെലിഞ്ഞിട്ട് അല്ലങ്കിൽ ആ
ആഹ് ചുരിദാർ പിന്നെ ആ നല്ല കംഫർട്ട് ആണ് മറ്റു ഡ്രസി ആ
അതെ പർദ്ദയൊക്കെ ആകുമ്പോ അതിൽ പി ഉം അതെ പർദ്ദയൊക്കെ ആകുമ്പോ ഭയങ്കര നമക്ക് ബൈ ക്കുമേലൊക്കെ ഓരോരുത്തര് ഇങ്ങനെ യാത്ര ചെയ്യണ കാണുമ്പളൊക്കെ നമുക്ക് പേടിയാണല്ലോ ശരിക്കു ക്ഷെ ഇതാഉമ്പോ ഭയങ്കര ക
ഉ ഉം പിന്നെ പർദന്ന് പറയണത് ഇപ്പത്തെ പർതാന്നെറിണത് പഴയ പറുത പോലെല്ലല്ലോ
ആഹ് അതെ പല ട്ടെ ആഹ് പലതരം മോല് ഇപ്പൊ പർദന്ന് പറയുന്നത് ഇല്യ സംഭ വത്തില്. അപ് പർദാന്നുള്ളരു പേരേ ഉള്ളു
ഉം
അങ്ങനെ
അപ്പൊ ചുരിദാറൊക്കെ ആവുമ്പോ പിന്നേം ഇപ്പ എല്ലാരും ഏത് വയസായ ആൾക്കാര് വരെ ചുരിദാറ്ട്ന കാലാ
ചുരിദ് ആഹ് ചുരിദാർ ഇടും ലിപ്സ്റ്റിക് ഇടും കണ്മഷി ഇടും ക്കെ ചേലോൽ ഇട്ട് പിന്നെ അവ് ഇ പ്പോ ആഹ് ചുരിദാർ കൊറച്ചടങ്ങനെ വന്നു. ഇപ്പ അത് കഴിഞ്ഞിട്ട് ഇപ്പം ആഹ് ലോങ് ടോപ്പ് ഉണ്ടല്ലോ ഒരു ഗൗണ് പ്രിൻസിലൊക്കെ വര്ണ ഇപ്പൊ അതായിക്ണ് ആഹ് അതായ്ക്ണ് അപ്പം ഞാൻ ചെല സമയത്തൊക്കെ ഞാൻ വിയാരിക്കും ആഹ് മേ ച് ഡ്രെസ്സ് അത് ചെല് സമത് ഒരു പ് ട്ടീ ഒരു ഗേൾസിങ്ങെനെ ധര്ച്ചോണ്ട് രിക്ക്ണ ഒരു സാധനം. പക്ഷെ ഇപ്പൊ ഗേൾസ് ഇൻകോന്ന്ണെ ന്നെ കൂടുതല് ഇട്ണില്ലാത്. കാരണം ഇപ്പോ ഇവര് ഇടൽ തൊടങ്ങിയപ്പോ
മടിയായി
അപ്പ ഞൻ ഇപ്പ പിനെഫർ പോലത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്പ ഗേൾസ് ഇടാം കാരണം ഇവരിത് നടക്കുമ്പോ ചില ആളുകളൊന്നും ഇജയ തോിക്കൂലല്ലോ
ഇല്ല ഡ്രസ്സിില് ഡ്രസ്സൽ മാറിക്കഴിഞ്ഞ കൊറച്ച ജ് ഒരു പത്ത് വർഷം അങ്ങട്ട് കുറഞ്ഞ പോലൊവലേ അല്ലേ നമ്മളെ ഇതിനേക്കാള ഒരു പത്ത് വർഷ കത്ത് ആായിോട്ട് പോക നമ്മള് ഡ്രസിങ്ങില് എന്നാൽ ആ അതേപോലെന്നെ മോശായിട്ട് ഉം മോശമായിട്ടന്നല്ല നമ്മള് ഇടുന്ന ഡ്രെസ്സിനനുസരിച്ച് നമ്മള് ഏജിലും നമുക്ക് ഡിഫറൻസ് തോന്നല്ലേ അപ്പം ഒ ആഹ ഉം
അങ്ങനെയല്ല ഇപ്പൊ എറ ഉമ്മക്കെ എന്റെ പ്രായത്തില് സാരിയക്കെ ഇരുന്നു ഇട്ടിരുന്നേ അപ്പം മ്മ ഞാനൊക്കെ എപ്പോഴും ടോപ്പും അങ്ങനൊക്കെ ഇടണില്ലേ അപ്പൊ നമുക്ക് വയസ്സാവൂല ഒരിക്ക നമ്മളീ ചെറ ഇപ്പക്കർ തന്നെ ആായിരിക്കും കാരണം നമ്മള് നമ്മള് ഡ്രസ് സ്റ്റേ മെന്ൻ ചെയ്യണ്ട കൂടുതൽ ആൾക്കാാര് ഒരു പ്രായത്തില ഒരു ഭയങ്കരമായിട്ട് തടി വെച്ചിരുന്നല്ലോ
കാറ്റടച്ചു പോയോ ഹലോ ഹലോ ഹലോ
ഇതില എങ്ങനെ ഇരിക്കൂ
ൻ പെട്ടെന്ന് റേഞ്ച് പോയി ഞാൻ കേക്കണ്ടായില്ല എന്ത് പറഞ്ഞേ ആ
ടക്ക് കട്ട കട്ടാല്ല റേഞ്ച് പോയതാവുംല്ലേ
എടക്കറിയോന്ന് ചെടി ഇപ്പ ശരിയായിോന്ന്
വീണ്ടും പോയോന്നോയ്ക്ക കാറ്റ്ണ്ടോ
കാറ്റ്റയാൻ ചെറിയ കാറ്റള്ളൂ പക്ഷെ അതിനും റേഞ്ച്പോവ്ണ്ടന്നാ തോന്ന്ണെ
ആ ഈ മഴ ഇങ്ങനെ പെയ്തിട്ടാണത് മഴ പെയതാ റേഞ്ച് കൊറവല്ലേ പ്പൊ ഓക്കെയോ
പ്പൊ പോവലിണ്ടോ
എങ്ങനെ
ജി ഇപ്പ എല്ലാരും ജിമ്മില് പൂവാണല്ലോ ബോഡീം ആ ബോഡി റെഡിയക്കാന് അതന്നെ ആ എന്താ പറയ് ഇയ്യ് പോ പോയിക്കണോ
ഞാൻ പോയിട്ടില്ല എങ്കും ഞാൻ പിന്നെ പോവാഞ്ഞെ ഞമ്മക്ക് അല്ലെങ്കി നല്ല തടി ഓവർ തടി വാണം ന്നാലല്ലേ നമക്ക് അപ്പൊ എനിക്കങ്ങനെ വല്ല്യ തടിള്ളന്നും ഇഷ്ടല്ല ഓവറായിട്ട് തടിള്ളതൊന്നും കേൾക്കണില്ലേ
ലോ ആ ഇപ്പൊ ഓക്കെ ആയി പറഞ്ഞോ എടക്ക് ങ്ങനെ എനിക്ക് ചെറിയ കാറ്റള്ളൂ ന്നാലും പോവ്ണ്ട്
ആ ജിമ്മില് പോണതേ ആ ഇഷ്ടാണ് പക്ഷെ ഇതുവരെ പോയ് പോയിട്ടില്ല്യാന്നറയാ കട്ടായോ പോയോ റേഞ്ച് വീണ്ടും ഹലോ
ആ പ്പൊ കേക്കണ്ട് പറഞ്ഞോണ്ടിര്ന്നൊ കേക്കില്ലേലും
കേക്കാതെന്താ പറഞ്ഞിട്ട് കാര്യം എന്താ ഇപ്പൊ കേക്ക്ണ്ടോ ഈ റെ കാറ്റ്
പക്ഷേ
ആ റേഞ്ച്
അതോണ്ടായിരിക്കും ഞാൻ സ്വിറ്റ് ഔട്ടിലാ ആ പിന്നെ എന്താപ്പ പറഞ്ഞെ ജി
ജിമ്മ് പോയിന്നോന്നാ ചോയിച്ചേ
ആ അകത്ത് റേഞ്ച് ഇണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഇപ്പൊ റേഞ്ചിനൊരു ഇഷ്യൂ ആണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് പൊറ ത്തിരിക്ക
പൊറത്തെറങ്ങിയതാല്ലേ ഉം എനിക്ക് പിന്നെ പൊറത്തെറങ്ങാനും പറ്റാത്തോണ്ട് ഇവടെ തന്നെ അഡ്ജസ്
ആ ആ ഇയ്യ് അവടെ അഡ്ജസ്റ്റ് ചേതോ പിന്നെ ജിമ്മില് പോ ഞാൻ ചോയ്ച്ചെ ഇയ്യ് ജിമ്മില് പോവല് ണ്ടോന്ന ചോയ്ച്ചെ ന്റെ ഫ്രണ്ട്സൊക്കെ പോവല്ണ്ട്
ഞാൻ പോയിട്ടില്ല അതാ ഞാൻ പറഞ്ഞെ ഞാന് അങ്ങനെ വല്ല്യേ തടി ഉള്ള ഒരാളല്ല അപ്പ അങ്ങനെ തടി കൂട്തല് ഇള്ളതിനോട് ഏഹ് താല്പര്യൽ പാകത്തില് വേണം
ഇനിക്ക് പക്ഷെ തടി വേണം തടി ഇണ്ടാവ്മ്പളല്ലേ ഒരു ചബ്ബി ആയിട്ട് നിക്കണംന്നാ എനിക്ക് ഷാ മിൻസ് എല്ലാ ഡ്ര സ്സും പോണ കോലത്തില്ള്ള തടീട്ടോ ഓവറാവര്ത് പക്ഷെ ഉരുണ്ടിട്ട് വേണംന്നാ എനിക്കിഷ്ടം ഞാ ഹൈ റ്റ് കൊറവാ നല്ല ഹൈറ്റൊന്നുല്ല
ആ എത്രണ്ട്
നൂറ്റി അൻപത്തിമൂന്ന് ഞ്ഞി ഒന്ന് വേണെങ്കി കൊറക്ക
അങ്ങനെയാല്ലേ ഉം ഞാൻ നൂറ്റി അറവത്
ആ അത് അപ്പോം എനിക്ക് അത്യാവശം ശെ എനിക്കു തോന്നണ് ഇപ്രാവശ്യം ഞാൻ ബാ നല്ലോണം മെലിഞ്ഞും ചെയ്തേക്കണ്. അപ്പം ഭയങ്കരായിട്ട് ഉം നമുക്കൊരു ഗ്ലോ
ഞാൻ കൊറച്ചൊന്ന് ഉം ഞാൻ ചെ കൊറച്ചൊന്ന് റെഡിയായിക്കണ് വല്യ കൂടുതലൊന്നും ഇല്ലെങ്കിൽ
ആ ഒരു അം അതല്ല ഇപ്പൊ നമ്മൾ തടീല് അം അത് ശരി. ഇപ്പോ നമ്മൾ തടീല് ഒരു ഇതില്ലെങ്കിലും നമുക്കൊരു മുഖത്തിനൊരു ഗ്ലോ വരൂല്ലോ ഒരു പ്രഗ്നൻ സിറ്റ് ഗ്ലോ
പോയി ഈ പത്ത് മിനിറ്റിപ്പം റേഞ്ച് കൊണ്ട് കട്ടാവും. ഹലോ
റ്റം ഞാന് ഭക്ഷണം കഴിക്കും
ആ അങ്ങനെയങ്ങട് പോയിണ്ടാവൂല്ലേ.
ഹലോ കാറ്റടിച്ചിട്ടാവും പോണത്. അകത്തോട്ട് ഇരുന്നോ അതാ നല്ലത്.
കാറ്റ് ഞാ അകത്തോട്ട് ഇരുന്നോക്കാ ഇനി ശരി. ഓക്കെ
ഉം